എന്തവാടി ഹലോ
ഹലോ ആഹ് നിരജ ഞാൻ നിന്നെ വിളിച്ചതേ
പറയടി
ഞാൻ നിന്നെ വിളിച്ചതെ ഒരു കാര്യം അപ്പൊ അതിനെപ്പറ്റി ചോദിക്കാൻ വിളിച്ചത തായിരുന്നെ അതിന്റെ ചോദിക്കാൻ വിളിച്ചതാ നീ ഇപ്പൊ ഫ്രീ ആണോ
ഇപ്പ ഞാൻ ഫ്രീ തന്നാ ഇപ്പ ഏതാ അറിയണ്ടെ റേറ്റ്?
ആഹ് റേറ്റ് ഞാന് ഇപ്പൊ എല്ലാത്തിനേം കുറിച്ച് തിരക്കുന്നുണ്ട് അപ്പൊ നീ എല്ലാത്തിനേയും കുറിച്ച് പറഞ്ഞ് താ കാര്യന്ന് വെച്ചാ എനിക്ക് എന്റെ ബഡ്ജറ്റില് താവുന്ന രീതിൽ അറിയാൻ വേണ്ടിട്ടായിരുന്നു.
ഓ ഇതിപ്പോ നിനക്ക് ഇത് ആർക്കെങ്കിലും കൊടുക്കാൻ ബെർത്ത്ഡേ ആണാ അതോ
ആഹ് ബർ ബർത്ത്ഡേ ആണ് നമ്മുടെ അനശ്വരയില്ലേ അവളുടെ ബർത്ത്ഡേ യാ അപ്പൊ അതിന് വേണ്ടിട്ട് സാധനങ്ങള് വാങ്ങാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ എങ്ങനെയാ ബൊക്കെയൊക്കെ എങ്ങനെയാ റേറ്റ്?
ബൊക്കെ സ്റ്റാർട്ടിങ് വന്നിട്ട് സിംഗിൾ സിംഗിൾ ഫ്ലവർ ഒക്കെയാണ് വരുന്നത് സിംഗിൾ ഫ്ലവർ ഒക്കെ ആണെങ്കിൽ വരുന്ന സിംഗിൾ ഫ്ലവർ വിത്ത്
സെവന്റി ആഹ് ഓക്കേടി അപ്പൊ ഈ ജിപ്സ് ഒക്കെ ഓഹ് ജിപ്സം വരുമ്പോഴാ
കൂടും
കൂടുവല്ലേ?
ഒരു ഫിഫ്റ്റി പ്ലസ്സും കൂടി ആവും
ഫിഫ്റ്റി പ്ലസ്സും കൂടിയാവും ഓക്കെ ഓക്കെ
പിന്നെ നമ്മൾ ഓരോന്നോരോ ഓരോ- റേറ്റ് കൂടിക്കൊണ്ടിരിക്കും ഇനി രണ്ടെണ്ണആണെങ്കി അത് ഒരു ഹഡ്രഡ് അങ്ങനെയാവും വിത്തൗട്ട്
ഓക്കെ
അങ്ങനെ പിന്നെ മൂന്നെണ്ണാണെങ്കി വിത്തൗട്ട് ജിപ്സാണെങ്കി ഇരുന്നൂറും വിത്ത് ജി താണെങ്കി ഇരുന്നൂറ്റമ്പത് ബഡ്ജറ്റ്
ആണോ അപ്പൊ ഞാന് ഒരു കാര്യം ചോയികടെ ഇതെങ്ങ ആപ്പ് എന്റെ ബഡ്ജറ്റ് ഒരു ഫൈവ്ഹൺഡ്രഡിനകത്താണ് നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ടാ വാങ്ങുന്നെ അപ്പൊ ഈ ബൊക്കെയൊക്കെങ്ങനെയാ ഇതിന്റെ റാപ്പെങ്ങനെയാ ബ്ലാക്കാണോ ഏത് കളറാ ചെയ്- പിന്നെ നിങ്ങള്
നമുക്ക് ഏതാണെങ്കിലും ചെയ്യാം നിങ്ങള് പറയുന്നപോലെ കസ്റ്റമൈസ്ചെയ്യാം
കസ്റ്റമൈസെയ്യാൻ പറ്റുവല്ലേ ഓക്കേ ഓക്കേ ഫ്രഷ് ഫ്ലവറ് കിട്ടോടി
ഫ്രഷ് ഫ്ലവറൊക്ക്‌ണ്ട് പക്ഷെ അത് ഇപ്പൊ ഫ്രഷ് ഫ്ലവറാണെടുക്കുന്നതെങ്കി ഇന്ന് തന്നെ ഇന്ന് തന്നെ കൊടുത്താലേ ആ ഒരു ഇത് കിട്ടത്തൊള്ളൂ
ഓ ശരിയാണ് മറ്റെതാണെങ്കിൽ മറ്റെതാണെ നമ്മക്കിങ്ങനെ വെച്ചെരും ആഹ് മറ്റേതാണെങ്കി വെച്ചേക്കാൻ പറ്റുവല്ലേ
ആ അത് നമുക്ക് സ്റ്റോറെയ്ത് നമുക്ക് സൂക്ഷിച്ചൊക്കെ വെക്കാം
ആഹ് ഓക്കേ ഓക്കേ
പക്ഷെ ബർത്ത്ഡേക്ക് ഞാൻ പറയാ
ശ്ശ്
കളറ് ബൊക്ക വല്യ നല്ല ഓപ്ഷനല്ല
അല്ലല്ലേ
പകരം നീ മറ്റേ ചോക്ലേറ്റ് ബൊക്കെയൊ അങ്ങനത്ത ആക്സസറി ബൊക്കെ അങ്ങനൊരു
ഓഹ് അങ്ങനൊക്കെ ചെയ്യോ നിങ്ങളിതില്.
ആഹ് അതൊക്കെ പുതിയ വെറൈറ്റിയാണ് ഇപ്പെറക്കിയതേയുള്ളു
ആണോ ഞങ്ങളാണെങ്കിലേ ഇതീ ബൊക്കെ നീ അവിടെ പിള്ളേർക്ക് ചെയ്ത് കൊടുത്തപ്പോ അവൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിര്ന്ന്. അപ്പൊ ഞങ്ങള് കരുതി എന്നാപിന്നെ അങ്ങനെ അവൾക്കിഷ്ടപ്പെട്ടൊരു സാധനം കൊടുക്കാന്ന് കരുതി അതാ ചോദിച്ചത്
ഹാ നമുക്ക് വേണെങ്കി ഈ ഈ കമ്മല് അങ്ങനത്തെ സംഭവങ്ങള് കമ്മല് മാല അതൊക്കെ വെച്ചിട്ട് അതിന്റെ കൂടെ വേണെങ്കി പൂവൊക്കെ വെച്ച് ബൊക്കെയായിട്ട് സെറ്റെയ്യാം
ഓ അങ്ങനെയൊക്കെ ചെയ്യുവല്ലേ
പക്ഷെ അത് ചെയ്യുന്ന റേറ്റ് കൂടും അങ്ങനെയാണെങ്കി അത് സംഭവങ്ങള് പൈസ കൂടുമ്പഴത്തേക്കും റേറ്റും കൂടും.
ഓക്കേ
പിന്നെ അല്ലാതൊരോപ്ഷൻന്ന് പറഞ്ഞാ മാഗസിനാണ് മറ്റേ ഫോട്ടോ മാഗസിൻ അന്ന് കണ്ടായിരുന്നോ
ആഹ് അതെങ്ങനെ അതെത്ര രൂപയൊക്കെ
അത് പക്ഷെ ഇങ്ങനെ ഒരു പേജായിട്ടൊക്കെയാണ് റേറ്റ് വരുന്നത് അത് അത്യാവശ്യം നല്ല റേറ്റാണ്
എത്രയാവും എന്നാലും
ഒരു പേപ്പർ വന്നിട്ട് അഞ്ച് പേജാണെങ്കി ഒരു ടു ഹൺഡ്രഡൊക്കെ ടു ടു ഫിഫ്റ്റിയൊക്കെ വരും
ടു ഹൺഡ്രഡ് ഓക്കേ ആ ഓക്കേ ഓക്കേ
പക്ഷെ ഇതിനകത്ത് നമുക്ക് മാഗസീൻ ചെയ്യണെങ്കി ഒരുപാട് ഫോട്ടോസ് വേണം
ആഹ് അതപ്പൊ എങ്ങനെയാ ഇതിന്റെ ഇത് വരുന്നെ മീൻസ് എങ്ങനത്തെ ഫോട്ടോസ് ഒക്കെയാ സാധാ ഫോട്ടോസോ ക്കെയാണോ വെയ്ക്കുന്നേ
ഓ സാധാ ഫോട്ടോസ് നമ്മളത് ഓരോ ടെ ലേ ചാട്ട് കം ടെപ്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തങ്ങ് തരും
ഓ അങ്ങനെ നല്ല രസായിരിക്കുവോ അത് കാണാൻ
കൂടുതലും നമ്മളയിന്ന് മൂവ് ചെയ്യുന്നത് അതാണ് മാഗസിൻനാണ് കൂടുതലും ബർത്തിഡേക്കൊക്കെ മൂവ് ചെയ്യുന്ന
ഓ ഓക്കെ
പക്ഷെ അതിനൊരു ഇതന്ന് പറഞ്ഞാ ഒരുപാട് ഫോട്ടോസ് വേണം
ഓക്കെ ഓകോ ഒത്തിരി ഫോട്ടോസ് വേണം അല്ലേ
ആഹ്
ആ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നിങ്ങടെ ഇതില്
പിന്നെ വേറെ നമുക്ക് പോളറോയിഡ്സ് വരുന്നുണ്ട് ഫ്രെയിം വരുന്നുണ്ട്
ആ പോളോറോറ്റ്സ് എങ്ങനെയാടി റേറ്റ്
പോളോറൊ റ്റ്സ് നമ്മള ഒരെണ്ണത്തിഞ്ച് അങ്ങനെയാ വരുന്നത്
ആണോ ഓക്കെ ഓക്കെ
അതും പക്ഷെ മിനിമം ഉണ്ട് മിനിമം ഇത്ര എടുക്കണം ഒരു ഇരുപത് ഫോട്ടോയെങ്കിലും എടുക്കണം
ഓ അങ്ങനെ ഉണ്ടല്ലേ
ആ അത് മിനിമം ഉണ്ട് അല്ലെങ്കി നഷ്ടവാണ്
ഓ നിങ്ങളപ്പൊ എങ്ങനെയാ നിങ്ങൾ ആരാക്കെയാ ഇത് നടത്തുന്നത്
ഞാനും ഒരു ഒരു ഫ്രണ്ടും കൂടി
ആണോ
ഇപ്പം പക്ഷെ ഓർഡേഴ്സ ഒക്കെ ഭയങ്കര കുറവാണ് ഇപ്പൊ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ വന്നാലല്ലേ കിട്ടത്തൊള്ളൂ മറ്റതാണെങ്കി ഈ ഓ ക്രിസ്മസ് അങ്ങനത്തെ സമയത്തൊക്കെ ഒരുപാട് ഗിഫ്റ്റിങ്ങും പിന്നെ വാലന്റൈൻസ്ഡേ അങ്ങനെയൊക്കെ വരുവായിരുന്നു
ആഹ് ആ പിന്നിപ്പോ ഓണത്തിന് ഗിഫ്റ്റിങ്ങ് ഒക്കെ വരുവല്ലോ
ഓണത്തിന് ഇറക്കണമെന്നു പറഞ്ഞ സാധനം ഇറക്കാൻ വേണ്ടി വെച്ചേക്കുവാ നോക്കണം
ആണോ ഓ നിങ്ങള് മറ്റേ ഹാമ്പറോക്കെ സെറ്റ് ചെയ്യോ
ആഹ് ഹാമ്പർ സെറ്റ് ചെയ്യുവല്ലേ
അതെങ്ങനെയാ പൈസ വരുന്നേ
പൈസ മീൻസ് നിങ്ങള് ബഡ്ജറ്റ് പറഞ്ഞാ അതിനകത്ത് നമ്മൾ ചെയ്ത് തരും
ഒരു തൗസൻഡ് ആണ് ബഡ്ജറ്റ് എങ്കി എന്തൊക്കെ ഇൻക്ലൂഡ് ആകും എടി
അത്‌ നിങ്ങള് എന്തൊക്കെയാണോ അതായത് ഇപ്പൊ ആ ഒരു കുട്ടിക്ക് കൊടുക്കാൻ ത താല്‍പര്യം ഉള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അതിന്റെ ലിസ്റ്റിട്ടാ അത് തൗസൻഡിനകത്ത് സെറ്റ് റ്റ് ചെയ്യും ഇപ്പം നമ്മള് കൊടുത്തത് എനിക്ക് തോന്ന് സ്റ്റാർ പുട്ടിങ് എന്തായാലും ഒരു ടു ഹഡ്രഡ് എങ്കിലും വരും
ഓ ഓ
ഇനിയിപ്പോ കുഞ്ഞ് ഹാമ്പറൊക്കെ ഉണ്ട് മറ്റേ ഒരു കുഞ്ഞ് ഫോട്ടോയും കുറച്ച് പോളോറോയിഡ്സും ഒരു ചോക്ലേറ്റ് ഒക്കെ വരണ കുഞ്ഞ് മറ്റേ ഇരുന്നൂറിനകത്തൊക്കെ വരുന്ന ഹാമ്പസ് ഒക്കെ ഉണ്ട്
ഉണ്ടല്ലേ
അത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിണ്ട് പക്ഷെ ചെറുതായിരിക്കും വലിയ ഇതൊന്നും കാണത്തില്ല കുഞ്ഞ് ഒരു ചോ ചോക്ലേറ്റ് അങ്ങനെ
ഓക്കെ ഓക്കേ ആ അപ്പൊ ഈ പോളറോ അവരുടെ ഫ്രെയിമ് ഒരു ഒരു ഡ്രസ്സ് ഇതൊക്കെ എല്ലാം കൂടെ വെക്കുന്നതിന് എത്ര രൂപയാവും
അതൊക്കെ നമ്മള് ഈ ഡ്രസ്സിന്റെ റേറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഡ്രസ്സ് നല്ല റേറ്റ് ആണെങ്കി ങ്കി പിന്നെ സംഭവങ്ങളെ റേറ്റ് അങ്ങ് കൂടും പിന്നെ ഫോട്ടോ ഫ്രെയിമും അതെല്ലാം കൂടി ആകുമ്പോം ടോട്ടൽ അങ് കൂടും
ഓഹ്
എന്തായാലും നിങ്ങളിപ്പ നോക്കുന്നന്താ ഹാമ്പറാണോ.
ഞങ്ങളിപ്പോ ഹാമ്പർ ഇങ്ങനെ വിചാരിച്ചായിരുന്നു സെറ്റ്യ്യാന്ന്. ഡ്രസ്സ് ഞങ്ങള് വാങ്ങി തന്നാ നിനക്ക് അതില് ഇൻക്ലൂഡ് ആക്കാൻ പറ്റോ
ആഹ അങ്ങനെ ആയാലും മതി നിങ്ങള് വാങ്ങിച്ചന്ന നമ്മൾ സെറ്റ്യ്ത് തരും.
ആഹ് അപ്പ എന്നാ ഞങ്ങള് വാങ്ങി തരാം. കാര്യം ഞങ്ങളൊരു ഡ്രസ്സ് അവൾക്ക് നോക്കി വെച്ചിട്ടുണ്ട്.
ആഹ്
അപ്പൊ ഒക്കെ. ഞങ്ങളത് വാങ്ങിയിട്ട്.. ആഹ് അതും പിന്നെ ഒരു ഇരുപത് നീ പറഞ്ഞ പോലെ ഇരുപത് പോളവോയിടും. ആഹ് പിന്നെ ഒരു ഫ്രെവും കൂടെ ഞങ്ങക്ക് വേണം.
വലുതാണോ അത് രമിനിയാണോ?
മിനിാണെങ്കി എത്രയാണ്?
അതാണെങ്കി നൂറ്. അത്ര വരും.
അത്ര ഉള്ളേ ല്ലാ പ്പാ ആഹ് ഒരു ഇതും. ആ ഒരു മിനി സലെയിമും പിന്നെ ഒരു ഇരുപത് ബോളറോയിടും ഈ ഡ്രസ്സ് ഞങ്ങള് വാങ്ങിത്തരും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും
ആഹ് അത് സെറ്റ് ചെയ്യാം.
ഇതെല്ലാ കൂടി എത്ര രൂപയാവും?
ഇതെല്ലാം കുടെ ഒരു തൗസൻഡറ് അകത്ത് സെറ്റയ്യാം.
ആഹ് തൗസന്റകത്ത് ഓക്കെടി അപ്പൊ ഇതെങ്ങനാ ഇത് നിങ്ങള് ഡെലിവറിയ്യോ?
ഡെലിവറി ആ ചെയ്യണമെങ്കി ചെയ്തു തരാം ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് തരാം എങ്ങനെയാണെന്ന് പറഞ്ഞാ മതി.
ഓ ഇത് ങ്ങൾക്ക് സർപ്രൈസയിട്ട കൊടുകള്ള അപ്പൊ അതാ ഞങ്ങൾ വിളിച്ച നീ ഡെലിവറി ചെയ്യുന്ന് ചോയിച്ചത്.
ആഹ് വേണമെങ്കി അങ്ങനെ ചെയ്യാം സർപ്രൈസ് ഡെലിവറി ചെയ്യാം.
ആഹ് ഓക്കെ. അതായിരുന്നു ഞങ്ങക്ക് വേണ്ടത് അവളറിയാതെ ഞങ്ങള് കൊടുക്കുന്ന തിനെക്കാട്ടി നീ കൊണ്ട് കൊടുക്ക.. ക്കുമ്പം വേറൊരിതല്ലേ.
ശരിയാണ്. സർപ്രൈസ് ആവല്ലേ.
ആഹ് സർപ്രൈസാവും.
ആഹ് അങ്ങനെയാണെങ്കി സാധനങ്ങളെ എനിക്കൊരു ഒരാഴ്ചക്ക് മുമ്പെങ്കും സാധനം കൊണ്ട്.. കൈ തന്നാ തരണം.
ആണല്ലേ.
ആഹ കാരണം സെറ്റയ്യണല്ലോ അതിനിടക്ക് എന്തെങ്കിലുംക്കെ എമർജൻസി വന്നാപിന്ന ഒന്നും ചെയ്യാൻ പ... റ്റൂല. നേരത്തെങ്ങ് തന്ന...
ആഹ് ഞങ്ങ അത് ഞങ്ങള് നേരത്തെ സെറ്റയ്തരാടി. അതെ അപ്പ ഞാനിപ്പ നിന്നെ വിളിച്ചത് ഇതിനൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് തിരക്കാനാ അപ്പൊ ഞാനിത് ഗ്രൂപ്പ്.. പ്പ ഞങ്ങള് കൊറച്ചു പേരുണ്ടല്ലോ അപ്പ എല്ലാരുട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട്... നിന്നെ ഞാൻ കോൺടാക്ടയ്യാം അപ്പോയ് ഈ സാനങ്ങളൊക്കെ വാങ്ങി ഞാൻ നിനക്ക് കോളേജി തരാം.
ആഹ് അങ്ങനെ കൈ കൈ തന്ന മതി എന്നിട്ട് ഞാൻ പിന്നെ ചെയ്ത് സെറ്റ് ചെയ്ത്..
ആഹ് ഒരു ഈ ഇതിനകത്ത് പിന്നെ കുറച്ച് മറ്റേ.. ഈ ബൊക്കയിൽ വെക്കുന്നതിനെ രണ്ട മൂന്ന് ഫ്ളവേഴ്സും കൂടി ആ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റോ?
ആഹ് അത് വെക്കാ. നിങ്ങൾ പറഞ്ഞാ മതി.
എന്തൊക്കെ വേണന്നല്ലേ നിങ്ങള് കള്ളറൊക്കെ ഞങ്ങക്ക് ഈ പറയാൻ പറ്റോ ഈ ഹാമ്പറിന്റെ
ഓ വേണെങ്കി അങ്ങനെയെ ചെയ്യാം.
അങ്ങനെയുണ്ടല്ലേ.
നിങ്ങൾ പറയുന്ന രീതില് ചെയ്തരും.
ആഹ് ഓക്കെ ഓക്കെ താങ്ക് യു ട്ടോ അപ്പൊ ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്യാം.
ആഹ് ഓക്കെ ഓക്കെ.
പിച്ചേ